ഹലോ.
ഹലോ എന്തൊക്കെണ്ട് വിശേഷങ്ങളൊക്കെ?
സു സുഖായിട്ടിരിക്കുന്നു.
പണിയൊക്കൊരുങ്ങിയോ?
ആ പണികളൊക്കെ ഒതുങ്ങി
എല്ലാ ചോറും കറിയൊക്കെ കയ്ഞ്ഞോ
ആ ചോറും കറ്യൊക്കെ ആയി ഇപ്പം ഉം വെറുതവടെ കെടക്കാ
എന്താ ചോറ്ന്
ചോറ്ന് നേർത്തെ ചിക്കൻ കറിണ്ട്
ഹലോ
ഹലോ
ചോറിനെന്താ കറി ഇണ്ടാക്കിയത് എന്ന്
ഇന്നലത്തെ ചിക്കൻ കറിയിണ്ട്
ആഹ്
ഉം പണികളൊക്കെ ഒരുങ്ങിയോ
ഉം പണികളൊക്കെ ഒരുങ്ങി
ഉം
ഞങ്ങക്ക് മ ഇന്ന് രാവിലെ ഒക്കെ ഒന്ന് ഇങ്ങനെ മഴക്കാറൊക്കെ മൂടി കൊറച്ചേരൊക്കെ മഴ ഒക്കെ പെയ്തീരുന്നു ഇപ്പം ഇങ്ങനെ വെയില് അർ ച്ച്ണ്‌ണ്ട് മഴ ഒക്കെണ്ട് പോയ് ക്കാണ്ട് അവടേ
ആഹ് ഇവടെ നല്ല മഴക്കാറുണ്ട് മഴ പെയ്യുണൂണ്ട് അങ്ങനെ നിക്കുണുണ്ട് അങ്ങനെ
ഉം ഇവടെ രാവിലെ ഒക്കെ നല്ല മഴ ഉണ്ടായിരുന്നുട്ടോ നല്ല മയക്കാറൊക്കെ മൂടി കറുത്ത് മൂടി വന്നിട്ട് അന്തിക്ക് മഴ നല്ലൊം പെയിതീനു ഇപ്പം മഴ ഒന്നുല്ല ഇപ്പം ഒന്നിങ്ങനെ പോയി ങ്ങാണ്ട് വെളിച്ചം വെക്ക്ണ്ട് ഉം കുട്ടിയേളൊക്കെ സ്കൂളില് പോയി
ഉം എത്രാം ക്ലാസ്സിലാ പഠിക്ക്ണെ
വല്യ കുട്ടി അഞ്ചാം ക്ലാസിലും ചെറിയ കുട്ടി മൂന്നാം ക്ലാസ്സിലും
ആഹ്
ഇങ്ങളോ കുട്ടിയേളൊക്കെ സ്കൂളില് പോയിട്ടുണ്ടാവും ല്ലേ വല്യ കുട്ടിയേളാ
അല്ല ചെറിയ കുട്ടികളാ മൂത്തോള് അഞ്ചാം ക്ലാസ്സിലും രണ്ടാമത്തേള് രണ്ടിലും
ആഹ് അതെന്നെ പിന്നെ ഇവട്ത്തെ ഒക്കെ മാതിരി തന്നെ അല്ലേ
ഉം
ഉം ഇന്നട്ട് കുട്ട്യേള് പഠിയ്ക്കാനൊക്കെ പഠിക്ക്യോ
ആഹ് കൊഴപ്പല്യ പഠിയ്ക്കൊക്കെ ചെയ്തു അവര് ട്യൂഷൻ പോവ്ണ്ട്
ആഹ് ട്യൂഷൻ എങ്ങനെ നമ്മള് എന്താണ് അവിടെ ആരേലും വന്ന് ഇടുക്കാണോ അതോ ട്യൂഷൻ സെന്റർ ക്കോ അതോ വീട്ട്ക്കോ
അല്ല ഇവടെ ഒരു വീട്ടിലൊരു കുട്ടി ട്യൂഷൻ ഇട്ക്ക്ണ്ട് അപ്പം അങ്ങട്ട് വിട്ട് അയക്കും അത് അഞ്ചരക്ക് വൈകുന്നേരം അഞ്ചര തൊട്ടിട്ട് ഏഴര വരെ
ആഹ് നമ്മളെ സ്കൂൾ എന്താ നമ്മള് അറിയ അപ്പൊ സ് ക്ലാസ് പുസ്തകങ്ങള് അക്കാരല്ലേ
ആഹ് നമ്മുടെ സ്കൂൾത്തെ പുസ്തകങ്ങള് തന്നെ എടുക്ക്ണത് ഉം
അങ്ങനെ ഒരാളെ കിട്ടാണെങ്കി നല്ലതാണ്
ഉം അല്ല നമ്മള് പഠിപ്പിക്കാൻ നിന്നാലൊന്നും പഠിക്കില്ല
ഇല്ലെയ് എത്തൂലാ പിന്നെ ഞമ്മക്ക് അതിന് മാത്രം അറിവ് വേണം
ഉം അ അറിവൊക്കെ ഉണ്ട് പക്ഷേ ഇത് ഇങ്ങനെ ഇവിടെ ഇരുന്ന് തരില്ല ആൺകുട്ടികള് ആയാലും പെട്ട് ഉം
ശ്രദ്ധിച്ചൂല അല്ലേ
ആഹ് അങ്ങനെണ്ട്
ഞമ്മള് എന്ത് പറഞ്ഞാലും ഓല് കേക്കൂല ഞമ്മള് പറിയ്ണൊന്നും ഒരു വെല ഉണ്ടാവൂല ഓല് അപ്പോത്തിന് ഫോൺ ഇട്ക്കാൻ പോകും അപ്പ ഓൽക്ക് ഞമ്മള് ഇടുക്കാൻ പറയ്ണ സമയ ത്ത് വേറെ എന്തേലും വിഷയം പഠിച്ചാൻ ഇണ്ടാവും അപ്പോ ഓൽക്ക് വരക്കാൻ ഇണ്ടാവും കുത്താണ്ടാവും
ആഹ് അങ്ങനെ അങ്ങനെ തന്നേണ് അല്ലെങ്കി വെശപ്പ് ആവും
ആഹ് അല്ലെങ്കി ഒറക്കം വരും
ഉം
എന്തെങ്കിലും ഒന്ന് ഉണ്ടാവും അയ്ന്റെ എടേല് ഇപ്പം ഒരു സംയുക്ത ഡയറി എയ്ത്തുണ്ടല്ലോ അപ്പം വായിച്ചാൻ പറഞ്ഞ ഓല് പറയും ഞാൻ ഡയറി എയ്താ ഡയറി എഴ്താ പറഞ്ഞാ പറയും ഞാൻ ഇതൊന്നാം ചെയ്യാട്ടെ പറയും എന്താണേങ്കിലും മാണ്ടീല പുസ്തകം ഓല് എടുക്കൂല ഇവിടുത്തെ അവസ്ഥയും ഇതന്നെ കേട്ടോ
ആഹ് അപ്പ പിന്നെ അഞ്ചര തൊട്ടിട്ട് ഏഴര വരെ അവിടെ പോയി പഠിക്കും അതന്നെ ഗ്രൂപ്പില് എന്തെലും ഹോംവർക്ക്ക്കെ ഉണ്ട്ണുണ്ടെങ്കിൽ അത് അത് അവൾക്ക് ഇട്ട് കൊടുക്കും. വാട്സാപ്പില് പിന്നെ അത് അവൾ ചെയ്ത് കൊടുക്കും അങ്ങനെ
അങ്ങനെ ആരുണ്ട് നമ്മള് സ്ക്കൂള് വർക്ക് ചെയ്യണില്ല എല്ലാരും ചെയ്യും കുട്ടികൾ അങ്ങനത്തെ ആരേലും നമ്മള് ഇപ്പം ട്യൂഷനൊക്കെ ഇട്ടാലേ കാരണം അവൾ കുറച്ച കുട്ടികളല്ലേ പോലും നോക്കും അന്റെ സ്കൂള കുറെ കുട്ടികള് ഉണ്ടാകുമ്പം ഓ്ലൊക്കെ ടീച്ചറന്നെ നോക്കണ്ടേ ഇ ഞ്ഞ് ഇന്ന് വൈകുന്നേരം എന്തേലും കറി മുരുങ്ങകായും പരിപ്പും തക്കാളി ഇട്ട് കാണ്ട് തേങ്ങരച്ചിങ്ങാണ്ട് കറി വെച്ചേക്ക പിന്നെ മത്തിണ്ട് മത്തി പൊരിച്ചോക്കാണ് ഏഹ് ആഹ് രണ്ട് നേരത്തിന് ഉച്ചയ്ക്കും വൈകുന്നേരത്തിനും പിന്നെ മത്തി പൊരിച്ചും
ആഹ്
എന്നിട്ട് വൈകുന്നേരം എന്തേലും കടി എന്തേലും ഉണ്ടാക്കോ
വൈകുന്നേരം കുട്ടികൾക്ക് പലഹാരം എന്തേലുമൊക്കെ ഉണ്ടാക്കും അല്ലെങ്കില് ഞാന് ഞാന് സ്കൂൾ ട്രിപ്പ് ഒങ്ങ് പോകണ്ടേ ഞ കുട്ടികൾ പഠിക്കണ സ്കൂളിൽ തന്നെ
ആഹ് സ്കൂൾ ബസ്സമ്മേ എന്താണ് ഇണ്ടാവുംലേ അപ്പൊ നിങ്ങൾക്ക് മൂന്നര ആവുമ്പോത്തിന് എത്ര മണിക്ക സ്‌കൂസ് വിടാ
സ്കൂള് മൂന്നര ആകുമ്പോളേ വിടുള്ളൂ അപ്പം അവരൊക്കെ കൊണ്ടാക്കി കഴിഞ്ഞ് ഒരു അഞ്ചര ആകുമ്പോളൊക്കെ എത്തുള്ളൂ
ആഹ് എല്ലാതും എല്ലാരതും കഴിഞ്ഞിട്ട് വേണ്ടേ അവർക്ക് വരാന്
ആഹ് ആഹ് പിന്നെ രാവിലെ എന്തേലും പലഹാരൊക്കെ ഉണ്ടാക്കാണെങ്കിൽ അത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കിട്ടപ്പോ വൈകുന്നേരം അവര്ക്ക് ചായക്കായല്ലോ ആഹ് അങ്ങനെ. ഉം
ഉം രണ്ടു നേരത്തിനുള്ളെ ചോറൊപ്പം ഒന്ന് ഒന്നിച്ച് വെക്കക്കാരല്ലേ
അങ്ങനെ വക്കില്ല
വൈകുന്നേരം രണ്ടു നേരം വെക്കുവോ
ഉം
ആഹ് ഞങ്ങള് ഞാനൊക്കെ ഒരു നേരമായിട്ട വെക്ക
ആഹ് ഇവടെ രണ്ട് നേരം വക്കും ഉം
ഞാനൊരു നേരം തന്നെ വെക്കലുള്ള അല്ല ഇവിടെ ആളുല്ല ഇവടാകെ മൂന്നാളുള്ളൂ രണ്ട് ചെറിയ കു ട്ടികളും ഞാനും ഇവിടെ ഉമ്മയും ഇവിടെ ഹസ്ബൻ്റില്ല ഹസ്ബൻ്റ് പുറത്താണ്
ആഹ് പുറത്താവൂലേ
ഉം വീട്ടിലാരാളുണ്ടോ കൂടുതല്
ഉം ഇവടെ ഞാനും ഹസ്ബൻറും കുട്ടികളും പിന്നെ അച്ഛനും അമ്മയും
ആഹ് അച്ചൻ ഓൽക്ക് ചൂടുള്ള ചോറ് വേണ്ടി വരുല്ലേ വേണെങ്കില്
ആഹ് അങ്ങനൊന്നുല്ല പക്ഷെ ആഹ് വൈകുന്നേരം വയ്ക്കുള്ളത്
മുതലേയുള്ള ശീലക്കാരം
ആഹ് അത് പിന്നെ ആദ്യം മുതലേ ഉള്ള ശീലാണ്
ഇബടി അങ്ങനെ തന്നെയിനു ആദ്യം മുതലേ അങ്ങനെയ്നു പിന്നെ പിന്നെ എന്ത്തു ചെയ്തു നമ്മള് ഇങ്ങനെ അത് കൊറച്ച് ചോറ് വെക്കണം ആകെ ഞാനും ഉമ്മയും ഇവിടള്ളത് പ്പേ ഉണ്ട ണ്ടായിരുന്നുള്ളു പിന്നെഓലൊക്കെ കുട്ടികള് ചെറിയ കുട്ടിക പിന്നെ നമ്മളൊരു രണ്ട് നായിട്ട് ഇപ്പ വെക്ക പിന്നെ ഒരുഓരോ രണ്ട് നായിട്ട് പിന്നെ വെക്ക അത് ന്നെ രാവിൽതന്നെ എന്തയ്യ മതി ഒരു മൂന്ന് നായോ നാല് നായോട്ട് ചോറെച്ചാല് രണ്ട് നേരത്തിനുള്ളതായി പിന്നെ അങ്ങനെ ശീലായി
ആഹ് ചൂടാക്കോ വൈന്നേരം
വൈന്നാരെ ഏഹ് ഇല്ല പിന്നെ ഒന്നു കാട്ടൂല്ല അഹ് തെളപ്പിച്ചാലും ഓൽക്ക് ഇഷ്ടല്ല അതൊരുതാ കാരം വേറെ ന്ന് നല്ല മയെ ക്ക പെയ്യൂല്ല നല്ല മഴക്ക പെയ്ത് തണ്ത്ത് നിക്കുന്ന സമയത്താണെങ്കി ഒന്നെന്തേലും ത ചൂടാക്കൂട്ട്ലെ
ആഹ് ആഹ്
കറി ചൂടാക്കും കറി ഉപേരി മീനൊക്കെ
ആഹ് ഉമ്മക്കൊക്കെ മറ്റേ പ്രായണ്ടോ അധികം
പ്രായം ന്ന് പറീന്നെർഞ്ഞാല് അറുപത് വയസൊക്കെ കഴിഞ്ഞിക്ണ് അറുപത് അറുപതഞ്ച് ഒകെയിക്ണ് ന്നാലും പ്രായങ്ങന വയസ് തോന്നിക്കുല്ല ആരോഗ്യക്കൊണ്ട്
ആഹ് ആഹ് ന്നട്ട് വീട്ടിലെന്ത പച്ചക്കറി അങ്ങനെ എന്തെലൊക്കെണ്ടോ
ഉം പച്ചക്കറി അങ്ങനെ മുളകും തൈയ്യേള്ണ്ട്
ആഹ്
അങ്കല്ലർച്ചില്ലറ ഒന്ന് രണ്ട് ചെട്യേളൊക്കെണ്ട്
ഉം ഇപ്പൊ പണികളൊക്കെ ഒരുങ്ങിണ്ടാവുലേ ഉം കുട്ട്യോള് വര്ണല്ലേ
ആഹ് ഞ് കുട്ട്യേള് വരണം ഓല് വന്നോരു പടേണ് ഓല് പോവോളു ഒരു പടേണ് ഓല് വന്നാലൊരു പടേണ്
ആങ്ങനേണ് പോയാലരു അന്തം ഉണ്ടാവില്ല വന്നാൽ ആകെ തെര്കും ബഹളവും
ബഹളാക്കാര ഓല് പോണ നേരത്ത് അയിലും വെൽ
ഞാക് പിന്നെ മദ്രസും കൂടിണ്ടല്ലോ രാവിലെ നാർത്തെനീച് മദ്രസ്ക്ണ്ട് വിളിച്ചലൊട്ങ്യാണ്ടല്ലോ
ആഹ്
ആറ് മണി ആവുമ്പോ തോ ആറ് മണിന്റെ മുന്നേ തുടങ്ങണം മദ്രസക്ക് പോവാണ്ടേ വിളിച്ചല്
ആഹ് അത് കഴിഞ്ഞ് നേരെ സ്കൂളിൽ പോണ വരെ താഉമ്പ ബഹളാ ഉം മഴയൊക്കെ പെയ്ത തുണികളൊക്കെ ഒണങ്ങു എന്നിട്ട്
തുണ്യേളൊണങ്ങൂല ഇപ്പൊപിനെ ന്നറിയോ വൈ കുറി വല്ലാതെ മഴണ്ട് അട ച്ച് പിടിച്ച് പെയ്തിട്ടില്ലല്ലോ അതോണ്ട് പിന്നെ വല്ല്യ ബുദ്ധിമുട്ട് വന്നിട്ടില്ല മഴ പെയ്താ പിന്നെ ആകെ ബുദ്ധിമുട്ടാണ്
ഈ മഴ പെയ്തരൊക്കെ വെള്ളം കേറോ അങ്ങനെ സ്ഥലം അങ്ങനെ വെള്ളം കേർന്ന സ്ഥല
ഉം വെള്ളം എന്തിലറക്കങ്ങനെ ണ്ടായിട്ടൊന്നുല്ല ഇങ്ങള് താമസിക്കുന്നോട്ത്തെങ്ങനെ വെള്ളം കേറോ അല്ല മലയോര പ്രദേശം എന്തേയ്നാ
ആഹ് വെള്ളം കേറിയിട്ടൊന്നുല്ല
തോടും പുഴയും ഒക്കെണ്ടോ അടുത്ത്
തോ പുഴന്നും അടുത്തില്ല കുളങ്ങള്ണ്ട്
ങ്ങള് പിന്നെ മഴ എന്ത്‌ല്ലല്ലോ പിന്നെ കുന്നുകളൊന്നുല്ലല്ലോ വല്യ വല്യ കുന്നുകള് മലകളൊക്കെ
ഇവിടെ ഈ ബാത്തില്ല കുറച്ചങ്ങട്ട് പോയാലുണ്ട്
ഇപ്പൊ അമ്മള് പ്പൊ ഒന്ന് ഒന്നും ഇല്ലാന്നും പറഞ്ഞിട്ട് കാര്യല്ല പ്പൊ എവിട്ന്നാ വെരാന്നന്നെ അറിയില്ല ഞങ്ങ ഇവിടെ മ്മള് ങ്ങള് പറയേ ഇവിടൊന്നും ഇല്ലാണ്ട് കാര്യല്ല ഏത് ഇവിടുന്നണാവൊ ഗതിമാറി ഒഴുകി വരല്ലേറിയ
മഴ പെയ്താ പേടിന്നെ
മഴ പെയ്ത പേടിയാണ്
ഉം ഒറക്കോ ഒറ ഒറങ്ങുമ്പം കൂടി
ഏഹ് മഴ പെയ്തു കഴിഞ്ഞാ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് തൊടങ്ങും. ആർക്കും ഒരു നാശനഷ്ടം വിതക്കല്ലേന്ന് പേടിയാണ് ഓരോ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഇപ്പോ രണ്ടു വർഷം മുമ്പൊക്കെ അമ്മള് കേട്ടത് ഉരുൾ പൊട്ടലും മണ്ണിടിച്ചിലുംക്കെ
പിന്നെ എൻ ഏഹ് എന്തോന്ന് പറയാൻ വന്നെ
എന്ത് ചോയിച്ചോ എന്തോ ചോയി ച്ചാ വന്നല്ലെ ഇങ്ങള്
ആഹ് ചോയിച്ച വന്ന് ഞാനത് മറന്നു കോഴിയളൊക്കെണ്ടൊ ഇങ്ങനെ-
വീട്ടില് കോയിയള്ണ്ടായിരുന്നുന്നിട്ട് ഒക്കായിറ്റ് എന്തേന്നറിയൊ ചാവ ഉമ്മ കോയീനെക്കെ വളർത്തും
ഉമ്മ വളത്തല് ആഹ് ഇനിപ്പോയി വരുമ്പൊ രണ്ടു വർഷം കഴിയില്ലേ എ-
ആഹ് വരാനായി ഒന്നര വർഷായി
ആഹ് വരാനായുണ്ടാവൂലെ നോമ്പിനൊക്കെ ഉണ്ടാല പെരുന്നാളിനൊക്കെണ്ടാരുന്നൊ ഇവിടെ ഇപ്പോ?
ഇല്ലെ പെരുന്നാളിനൊന്നും ഒണ്ടായിട്ടില്ല
ഇണ്ടായിട്ടില്ലല്ലേ വീട്ട് പോ അപ്പൊ വീട്ട് പോക്കില്ലെ?
ആഹ് വീട്ടിലൊക്കെ പോവും ആഹ് അമ്മള് പോയി പ്പൊരും
അപ്പൊ ഉമ്മ ഉമ്മ മാത്രല്ലേ അവടെ ണ്ടാവൊള്ളു
ആഹ് ഇബ്ടെ ഉമ്മ മാത്രേ ണ്ടാവുള്ളൂ മൂത്തച്ഛന്റെ മൂത്തച്ചിന്റെ പെര ബ്ടെ അട് ത്താണ് ഞങ്ങക്ക് രണ് ഒരു മുറ്റാണ് മുറ്റത്തന്നെയാണ് വീട് പിന്നെ ഇവ്ടെ വെ ഉമ്മാക്ക് വേറെ മക്ക ക്കണ്ട് ഇബ്ടെ അടുത്തന്നേണ്
ആഹ് ആഹ് അപ്പിന്നെ കൊഴപ്പുണ്ടാവില്ല ല്ലെ
ഉം അപ്പം വല്ല്യ കൊഴപ്പില്ല
വീട്ടി പോയാലൊക്കെ കൊറേ താമസിച്ച് നിക്കൊ?
ആദ്യക്കെ നിന്നിരുന്നു ഇപ്പൊ നിക്കൂല ഇപ്പൊ സ് കുട്ടിയക്ക് സ്കൂളും മദ്രസും അല്ലെ
ഉം മദ്ര ഇങ്ങള് പിന്നസ്കൂള് പൂട്ടിയാലും മദ്രസണ്ടാവോല അല്ലെ
ആഹ് മദ്രസണ്ടാവും ഉം ആഹ് അങ്ങനൊണ്ട് ഇൻക്ക് സ്കൂള് ഉണ്ടാവണന്ന് മദ്രസണ്ടാവും മദ്രസ ഉണ്ടാണന്ന് സ് കൂളുണ്ടാവും
ട്യൂഷനൊക്കെ പോക്കുണ്ടൊ കുട്ടിയള്
ഇല്ലേ ട്യൂഷനൊന്നും പോക്കില്ല
ആഹ് പഠിക്ക്യോ?
ആഹ് ആഹ് കൊയപ്പില്ല അത്യാവശ്യത്തിനൊക്കെ വ്ടെ ഇന്റ ആഹ് ഇവിടെ പെ പെണ്ണിന് ഇവിടെ നടന്നു പോണം നടന്നു പോയാ മതി കൊറച്ചേള്ളൂ ചെറുക്കനെ ഞാൻ ഇവിടെ ഓട്ടോറിക്ഷയിൽ പറഞ്ഞേക്കും സ്കൂൾ ബസ്ണ്ട് ന്നാലും ഓട്ടോറിക്ഷയ്ക്ക് പറഞ്ഞയക്കും ഓട്ടോറിക്ഷ പിന്നെ വീട്ടിൽ വന്നെടുത്ത് കൊണ്ട് പോവെ
ആഹ്
പെണ്ണിന് പിന്നെ ഇവിടെ കൊറച്ചേള്ള് പോവാന് ഇവിടെ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെണ്ട് ആഹ് ചെടി ഇന്നാ ക്ക് ഭയങ്കര ഇഷ്ടാണ് ചെടിയാള് ഇമ്മ എല്ലാട്ത്ത്ന്നും ചെടികണ്ടാ കൊടുന്ന് ഇമ്പടെ കുഴിച്ചിട്ട്ണ്ടാക്കും
അപ്പം പിന്നെ ചെടികളൊക്കെണ്ടാവൂല്ലേ
ഉം ഇന്നാ ശരി ഓ
ആഹ് ആഹ് ശരി ഉം